കേക്കുന്നില്ലേ
ണ്ട് എന്തൊക്കെ പാട്
സുഖം ഞാന് വിളിച്ചാ ഇവടെ ഇലെ നി
ഏ
ഇവിടെല്ലേ ഇനി
അ എവിടക്കേ പോയു
റിപ്പ് റ്റൂർ
ട്രിപ്പ ഒക്കെ പോക്ക്ണ്ടോ എവിടക്കെ പോയി
ഇസ് മൂട്ടി
ഓ നിങ്ങളങ്ങനെ പോകുമ്പോ എങ്ങനെ പോക്ക് ബസ്സിലാണോ അല്ല നിങ്ങ ഫാമിലിയിട്ട് റ്റ പോക്ക്
ആഹ ഫമിലി
ഹെ പിന്നെ ഫുഡൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ ചോറൊക്കെ ഉണ്ടാക്കിട്ട പൂക്കല്ലേ നിങ്ങള് ഹോട്ടലിൽ കഴിക്കലോ
ചോറ് വന്നുണ്ടാക്കി കൊണ്ടുപോകും
ആ നമ്മള ഇവിന്ന് നമ്മള ഇവിടുന്ന് വിട്ടാൽ പിന്നെ നല്ല ഭക്ഷണംന്നും ഉണ്ടാ
ഉം അത് ഇവിടെന്നാണ്ട് പോയാ പിന്നെ ഒക്കെ കതെ
ആഹ് പിന്നെപ്പോ എന്തോ വൃത്തിയണ്ടോ എന്തോന്ന് മ്മക്ക് കറില്ലേ പിന്നെന്താ. എതായാലും നമുക്ക് ഹോട്ടൽത്തെ ഭക്ഷണയാ ഭയങ്കര ടേസ് റ്റാണ് തിന്നാലും തിന്നാലും പൂതീരുല്ല
ആഹ് ശരിയ
ഉം ശരി നമ്മള ഉണ്ടാക്കി കൊണ്ടുപോണേ ഹെൽത്തി ആയിട്ട് നമ്മളെ തടിക്ക് കേടില്ലാതെ ഹെൽത്തി ഭക്ഷണായിട്ട്
ഇജ്ജ് പോയിനിയോ
ആഹ് ഞങ്ങള് ഊട്ടി പോയിരുന്നു
ഏഹ് ങ്ങഎല്ലരമ്പാട പോയിതേനി
ആഹ് ഞങ്ങള് ഫാമിലിയായിട്ട്
ഏഹ്
ഊട്ടിയിലും മിനി ഊട്ടിക്കും ഒക്കെ പോയിക്കണ്
മഴ
അല്ല ഞങ്ങൾ ടെമ്പോ വിളിച്ചിട്ട് പോയിന്നെ
ഇവിടന്നോയതാ ഔട്ന്നോ
അല്ല എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ പിന്നെ രണ്ടാമത്തെ ആങ്ങളുടെ കല്ല്യാണം കഴഞ്ഞി ശേഷാ പോയത് അന്നൊന്നും കുട്ടികളൊന്നും ഇല്ലായി കുട്ടികളൊക്കെ കുറവാണ് ൻക്ക് എന്റെ മോന് ചെറുതായിരുന്നു മോള് ണ്ടായിരുന്നില്ല പിന്നെ എന്റെ ഏട്ടത്തിയെക്ക് ഒക്കെ അഞ്ചത്തിക്ക് കുട്ടികൾ ഉണ്ടായിനീല അന്നുണ്ടായിന് ആഹ് ഇപ്പോ ല്ലാവർക്കും രണ്ടും മൂന്നും നാലും കുട്ടികളൊക്കെ ആയിന് അപ്പ ഇനിയ ഒക്കെ പോകണ ഞങ്ങൾക്കൊരു ബസ് തന്നെ വേണം ഇനി ടെമ്പോലൊന്നും ഞങ്ങക്ക് പോവാൻ പറ്റൂല രണ്ട് ബസ് സ്സിനുള്ള ആളുണ്ട് പോവാണെങ്കില്
എല്ലാരും പാട പോകുമ്പോ
ഏഹ് അതൊരു രസ്വാണല്ലോ എല്ലാരും കൂടി പോകുമ്പളേ
ഇതാണോ.
ഇങ്ങള് പിന്നെ എങ്ങനെയാ വ വണ്ടി വിളിച്ചിട്ട് പോവാ?
ആഹ് വണ്ടിവിച്ചാണ്ട്.
ആഹ്. ഇങ്ങള് അവിടൊക്കെ ബിരിയാണി എങ്ങനെ ഇണ്ടാക്കല്?
ഇവിടെ നമ്മള് സാധാ ഇണ്ടാക്കണമാതിരി.
ഏ പലയൊടത്തും പലയേ മോഡല ഉണ്ടാക്കലേ.
ഉം അതന്നെ.
ആഹ്. ചിലവര് ഒരു ബിരിയാണി മസാല ഉണ്ടാക്കും ചിലവര് ബിരിയാണി മസാല കടേന്ന് വാങ്ങു
ആഹ് ഞാൻ ഇതരെ അങ്ങനെ ഇണ്ടാക്കിയോക്കീല ല്ലോ. ഇണ്ടാക്കിയത് മറ്റേ മന്തിൻന്റെ മസാലയാണ്.
ആഹ്. ഞങ്ങളും തന്നെ ഇവിടെ മസാലൊക്ക ഉണ്ടാക്കല. യൂട്യൂബിലോക്കിയിട്ട് മസാല ഉണ്ടാക്കും ഞാന്
ആഹ്.
അങ്ങനെ ഓരോരുത്തരോ പറഞ്ഞമാതിരി ഓരോ വ്ലോഗില് ഓരോ ഐറ്റം കാണുമ്പോൾ ഓരോന്നക്ക ണ്ടാക്കിയോക്കും. ചെലപ്പോ നന്നാവും ചെലപ്പോ തന്നാവൂല അങ്ങനൊക്കെയാണ് പിന്നെ പത്ത നന്നായിലും നന്നായില്ലെങ്കിലും നമ്മളന്നല്ലേ ഉള്ളൂ. വേറെ ആരൊന്നുല്ലല്ലോ
ആ അതെന്നെ
ആ
ഞാൻ എന്തുവല്ല അല്ല ഇപ്പൊ എനി
ആ പിന്നെ ചെലവരൊക്കെ തട്ടിക്കൂട്ടൊക്കെണ്ടാക്കും
ആ
ആ തട്ടിക്കൂട്ടല്ണ്ടാക്ക്ണത് ചെലത് ഭയങ്കര ടേസ്റ്റാ
ആ അയിന് രസണ്ടാവും ആ കേര്യോടൊക്കെണ്ടാക്കാ
ആ അതെ
ഉം അങ്ങനെ ണ്ടാക്കല്ണ്ട് സ്കൂൾക്ക് കുട്ട്യാക്ക് ഇജ് എത്താ സ്കൂൾക്കൊടുത്തയക്കല്
ഇന്നിപ്പോ പിന്നെ പടവലങ്ങ ഉപ്പേരിയും ഉരുളങ്ങിഴങ് ഉപ്പേരിം ഉൾ ങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഇല്ല പൊരിച്ചതല്ല ഉപ്പേരി ചെറുതാക്കി കട്ട് ചെയ്തിട്ട് വെളിച്ചെണ്ണയി കടുകൊട്ടിച്ചിട്ട് വേപ്പിന്റെലയും പച്ചമൊളകൊക്കെ ഇട്ട്
ഉം ഉം ഉം
അങ്ങനെ വേവിച്ചത് പിന്നെ പടവലം വേവിച്ചത്
അതെ ത്താ അത് രസല്ലല്ലോ
പടവലോ
ആ
ഏ
അ ത്താട്ടല്
ഞാന് കട്ക്ട്ട് കട്ക് ഇടും പിന്നെ വെളുത്തുള്ളി അരിഞ്ഞിടും അല്ലെങ്കിൽ ചതച്ചിടും
ഏ
വെൾച്ചെണ്ണീക്ക് ന്നിട്ട് ഉള്ളി വാട്ടി ങ്ങാണ്ട് ണ്ടാക്കും അ
ആ അങ്ങനെ ണ്ടാക്കല
ഉം ഞാൻ അങ്ങനെ ഇണ്ടാക്കും ചെലപ്പം പടവലങ്ങ പരിപ്പ്ട്ട്ട്ട് കറി ണ്ടാക്കും പരിപ്പ് തക്കാളിട്ടിട്ട്
കറിണ്ടാക്കും പലേ ഉം എന്തെങ്കിലൊക്കെന്നണ്ട് കാട്ടിക്കൂട്ടും
ഉം
ന്ന ണ്ടാക്കിയപ്പോരെ പിന്നെപ്പെന്ന പറഞാല് നല്ലമ്പോലെ ഇവടെ ആണുങ്ങളൊന്നുംല്ലല്ലോ ഇപ്പ ഇന്ക്ക് റ്റ കാക്ക ദുബായിലല്ലേ അപ്പൊ പിന്നെ ഇന്ക്ക് എങ്ങനെണ്ടാക്കാ
ആ
നമ്മള കാക്കാരുണ്ടാവുമ്പളല്ലേ നമ്മള് അയ്നനുസരിച്ച് മട്ടത്തിലൊക്കെ ണ്ടാക്ക
ഉം മറ്റവരൊക്കെ വരേണ്ടോ നിക്കാൻ വേരോ
നാ നിക്കാനൊക്കെ വര്ല്ണ്ട് നിക്കാന് അങ്ങൊട്ടു ഇങ്ങോണ്ടൊക്കെ പോവും പിന്നെ ങ്ങള് ആ നിങ്ങളെ പോ പോയിരുന്നോ
ഇല്ല പോയി ഇനിപ്പോ ശനിയാഴ്ച ഇത് കയ്യട്ടെ ചാരിച്ച് മുഹറമ്പ ഒമ്പൊമ്പത്തും നോമ്പ്ണ്ടാവല്ലോ അപ്പോ പിന്നെ പോണ്ടേ ഞ്ഞി ശനിയാഴ്ചേറ്റം പോണം മദ്രസട്ടുണ്ട് വിചാരിച്ച ഞായറാഴ്ചുണ്ട് അവിടുന്ന് പോര് എത്രേയും കാട്ടേണ്ടി വര ഞൻ വിചാരിച്ചിന്ന് അങ്ങനെ അറിയില
ആ അന്നെ അടുത്താവല്ലേ
ആഹ ആഹ
നടക്കാനൊക്കെ ഉള്ളൂ
ഉം നടക്കാൻ ഒന്നൂല്ല പത്ത്മിനിറ്റ്
ആഹ ഏയ് പത്തിന്റ വണ്ടിമ്മല്ലാണ് എന്നാല്പ്പ നടക്കാനല്ലേള്ളൂ
റോട്ടുണ്ടായ നടക്ക ചോദിച്ച ഉ അങ്ങനെ
നിങ്ങള് വണ്ടി എടുക്കോ
ഉം
ആഹ
ചോട്ടണ്ടോ
ഞാനൊന്നുംല്ല്യ
ആഹ
നിങ്ങള് പഠിച്ചോളിൻ
ആഹ് ഓ തജ അന താല്പര്യല്ലച്ച
ഏയ്
കാണുമ്പോണ്ട് പക്ഷെ അച്ച് അജജമല തോന്നും
ആഹ ഇഷ്ടംണ്ട് പക്ഷേ പുതിയപ്പ ആകാൻ ഇസ്ടംല്ല
ആഹ അത് അങ്ങനത്തതി പട്ടല്ല ചെയ്നു ഇഷ്ടമല്ലാത്ത
ആഹ എനക്കിഷ്ടം പിടിക്കാന്
ആ സൈക്കിൾ ബാലൻസ് ഉണ്ടായവൻ പഠിച്ചത്
ആഹ സേക്ലോഡ് ഓടിചനക്കാറക്ക് ഉ
കുട്ടികളെക്കെങ്ങെ പഠിപ്പിച്ചന്നായിട്ട് ഞങ്ങ ഒട്ടോളും
ആഹ ഇ കുട്ടികളെ പഠിപ്പാ പഠിപ്പിക്കാതെന്നെ
എൻടുത്തുണ്ടവണ്ടി
ഇല്ല ഇല്ല വണ്ടി ഒന്നുമല്ല
ആഹ
അപ്പൊ കുട്ടിയ ഉ കാർ ഇളച്ചന്റെ ഉണ്ട്
ഉ ഉ അവല് പോവാല്
ആ ഇതേ ഇളച്ചപ്പോ വന്ന് ഇളച്ച ദുബായ് പോവല്ലോ ആ ഇളച്ചന്റെ ഇത്ത് സ്കൂട്ടിയും കാറൊക്കെ ഉണ്ട് മോൻ ഗൾഫ് പോയാൽ പിന്നെ പാക്ക വന്നാലേ പാക്ക വന്നാ പിന്നെ ആ എടുക്കും
ആഹ
ആഹ
ഓ മായിയ വക്കോ
ആഹ് ഓന്റെ സ്വന്താണ് അവൻവാങ്ങിയതാ അപ്പൊ പിനായിട്ട് പോവും അപ്പ പിന്നെ വേറെന്ന തന്നെ നമ്മുക്ക് വണ്ടിയൊക്കെ എടുക്ക പേരന്റെ പണിയൊക്കെ കഴ്യട്ടെ എന്നിട്ടൊക്കെ എടുക്കാം കുട്ടികളൊക്കെ വലുതാകുമ്പത്തിന്
ആഹ അപ്പൊത് ഞാൻ വർത്താന്ല്ല
അപ്പാ അപ്പ മറ്റി
പിന്നന്നെ വേറെത്താ പോയിനോ
ആ ഇവടപ്പം മഴ ക്കാർ വരണ്ട്ട്ടോ ഇതരെ നല്ല വെയിലേര്ന്ന്
ഒന്ന് ചെറ്തായിട്ടൊന്ന് പാറ്റിനി പിന്നെ പോയി ചെയ്ത്
ഇവട്പ്പം മഴക്കാറ് വര്ന്ന്ണ്ട്
മഴ വെല്ല്യാ ഊക്കുലൊന്നുപ്പല്ലല്ലോ മഴ
ആഹ് അതെ
ആദ്യത്താതിരി
ഉം വള്ളത്തിന്ടുത്ത ഉം അടുത്ത വേനല് നേരത്തെ കാലത്ത്ന്നെ വെള്ളത്തിന് ക്ഷാമം വരും
ആഹ് അതന്നെ
ഉം
അവിടൊക്കെ തിരേ വെള്ള
ഉം ആ അതെ
ഇപ്പൊ മഴതപ്പൊ ഒന്ന് ഇണ്ടായതേനി
തന്നെ
ഇങ്ങനായാ പിന്നെ വേഗം വറ്റും വള്ളേ
ആഹ് അതെ
ഉം ഉം
നിങ്ങളെ നേരത്തെ കുളിയൊക്കെ കഴിഞ്ഞൊങ്ങള്ത്
ഉം
അതെ ആ നേ നേരത്തെ പണി കഴിച്ച് കുളിക്കൊ
ഉം ചെലേപ്പം പലേമട്ടുവാണ്
പലേ ടൈമാ ഇന്ന ടൈമ് ഒന്നുംല്ലല്ലെ എല്ലാര കഥി അങ്ങതന്നെ അങ്ങനൊന്നുല്ല
ആ അതന്നെ ഓല് സ്കൂളക്കോയാ കഴിയൂലെ
ആ അതെ പിന്നെപ്പെന്താ ആണുങ്ങളൊന്നും ഇല്ലല്ലോ നിങ്ങളെ കാക്ക പിന്നെ പണിക്കോവൂലേ
ഓ
ഉം
ഒക്കെ ഒരാക്ക് ഒമ്പത് ഇരുപേന്ന ബസ്സെരാ മറ്റേ പത്തേ പത്തിനും
ആ ആ അതെ
നാലണിയാവു നഴ്സറി
ആ ആ ആ അയിക്കോട്ടട്ടോ
ആ